ആഹ ഹലോ കേക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്തൊക്കെയാാണ് വിശേഷവാസം കാണോ
ആഹ സുഖായിട്ടി ഇരിക്കുന്നു മഴയുണ്ടോ അവിടെ
ഇപ്പൊ മഴയില്ല ഇപ്പ ചെറിയരു പെയിലാണ് ചായ ഒക്കെ കുടിച്ചാവോ
ആഹ ചായയൊക്കെ ചായൊക്കെ കുടിച്ചു ആഹ സുഖായിട്ടിരിക്കുന്നു മഴയാണ് മഴയ രാവിലെ ഇപ്പ മഴ തോന്ന ഇരിക്കുന്നു ആഹ്
ആ ഓക്കെ ഓക്കെ ഉച്ചക്കത്തെ ഭക്ഷണത്തിലളവ ക്കോ
ആഹ ഹയി ആയി ആഹ
സ്പെഷ്യലൊക്കെ ആക്കി
ഓ സ്പെഷ്യൽൊന്നുല്ല
അങ്ങനെക്കെ പോണം കുക്കിങ് ഇഷ്ടാണോ കുക്കിംഗ്‌ ഇഷ്ടാണോന്ന് ആഹ
ഉം
കുക്കിങ്ങില് വെറൈറ്റി നോക്കാനൊക്കെ ഭയങ്കര താല്പര്യ ആയിരിക്കും
താല്പര്യംണ്ട് താല്പര്യംണ്ട് ആ എന്തേലും ഒക്കെ നോക്കും വെറൈറ്റി ആ
ഫുഡിനെ കുറിച്ച് പറയോ
നമ്മൾ കടായി ചിക്കൻ ആ ഇപ്പൊ ഒരു മാസത്തി മേളിലായി
ആഹ വേണോ വേണോ നമ്മളെ മറ്റേ സിനിമൽ ഉണ്ടല്ലോ ഏതായിരുന്നു മറ്റേ മമ്മൂട്ടടിയുടെ സിനിമയിലെ
ആഹ പിന്നെ കാടായി ചിക്കൻ ആഹ ഉം ചിക്കൻ ബര പോലൊക്കെ പക്ഷെ അത് അത്ര പറ്റ പറ്റിയില്ല
ആഹ ഫ്ലോപ്പായ കൊറച്ച് ഫ്ലോപ്പ ആായി ഓ സരി അക്കടുത്ത പ്രാവശ്യം പിടിക്കാം ആ മറ്റേ മായാവി സിനിമയില് മമ്മൂട്ടി ഒരു ചേട്ടും കൂടി കടായി ചിക്കൻ ആക്കുന്ന ഒരു വീഡിയോണ്ട അത് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കുംല്ലേ
ഞാന്ന് ട്രൈ ചെയ്തത് ആ
ആ ഗാർഡനിങ്ക്ക് പിഷ്ടമാണോ
ആഹ ഇഷ്ടാ ഇഷ്ടാ ആഹ ഉ
തുന്നുണ്ടോ വീട്ടില് പ്ലാൻസ് ഉണ്ടോ
കുഴ ചെറുതായിട്ട്
ആ എല്ലാം ന ചെയ്യുന്നരു കൂട്ടത്തിലായിരിക്കല്ല ഗർഡനിങ് ഒക്കെ നിന്നട്ട് പ്രിപ്പയർ ചെയ്ത്
ആ ആത ഞാന് ഒരു പൊതുപ്രവർത്തക ആ മെമ്പറാണ്
ഓ ആണോ മെമ്പറ ആണോ വാർഡ് മെമ്പറ അല്ലേ അതുകൊണ്ടപ്പോ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിരിക്കും
ആ ഇപ്പോ ഈ മഴ പ്രശ്നമൊക്കെ കാര്യങ്ങളായതുക കൊണ്ട്േ ഭയങ്കര ഇതല്യത്തിന് അ എന്തോ എന്ത കമ്മറ്റികളും കാര്യങ്ങളും ഒക്കെയാ ഉ
ആ ഓക്കെ പി ഇപ്പൊ പനിയടെ
ആ പനി ഇപ്പൊ പുതിയൊ ഒരു രോഗം വന്നല്ലോ ഷിഗല്ലന്നും പറഞ്ഞരു രോഗം വന്നല്ലോ അപ്പൊ അതിന്റെ ഇത് അത് മാത്ര അല്ല പിന്നെ ഈ ആ നമ്മുടെ സോഴ്സ് രക്ഷനും കാര്യങ്ങളും ഒക്കെ ഏത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ
ഓ ഓ ഓ ഓ ഓക്കെയാവും അപ്പൊ ഈ നമ്മൾ ഈ ശികല്ല രോഗത്തിന് എന്താ എന്തുകൊണ്ടാണ് ശികല്ല രോഗം വരുന്നത് ശരിക്കും വെള്ളം കൊണ്ടാ
ഈ വെള്ളം കൊണ്ട് ഇപ്പൊ അതിന്റെ ഏ ഈ ഷിഖല്ല എന്ന് പറയുന്നെ നമ്മടെ ഒരു തരം വൈറസ് ബാക്ടീരിയ അകത്ത്ന്ന് വെച്ചാൽ ഈ ഇപ്പ നമ്മുടെ വെള്ളം കൊണ്ടല്ലെ മലിന ജല ത്തിലൂടെ പകരുന്നതാ ഉം ഉം ഉം ആ കുടി ആ വെള്ളം കുടിക്കാന് ആ
വായിലൂടെ പകരുന്നെയാണ് അപ്പം വേ കുട്ടികൾക്ക് ഇണ്ടെങ്കി അത് നമ്മ
ആ പകരും പകരും കാരണവെ ഇത് നമ്മൾ ഇതിനകത്തെ മെയിനായിട്ട് ഇള്ളെന്ന് വെച്ചാ ഷർ ർദ്ദിയാണ് മെൻ ലക്ഷണോന്ന് പറയുന്നെ ഇപ്പ ഈ ഛർദി ഇപ്പ ഏ അതിപ്പം വായിലൂടെ സ്പ്രെഡ് ചെയ്യുവല്ലെ അതി ടെ രോഗാണുക്കൾ അങ്ങനെ ഇപ്പം അട് ത്തെ ആൾക്ക് കൂടെ അത് പകരു
ഓ ക്കെ ഓക്കെ അപ്പ ഇപ്പം ഫീഡ് ചെയ്യുന്ന അമ്മമാരൊ ക്കെ ശ്രദ്ധി
ആ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആന്ന് ആന്ന് ഉം ഉം ഉം ഉം
ട്ടാണോ അയിന്റെ
ശർദി പിന്നെ ഈ മലത്തില് രക്തത്തിന്റെ ഏ കാ ഇത് വരും നമ്മടെ ഒരു ലെ രക്തം കാണൽ മലത്തിൽ രക്തത്തിന്റ ഒരു ഇത് വരും ന്ന് വെച്ചാ മലം പോവ്മ്പഴേ ആ ഒരു രക്തമായ കാണും അയിനകത്ത് ആ
ഓ അങ്ങെനെ
എടയ്ക്ക് എടയ്ക്കുള്ള വയറിളക്കം അതുപോലെ തന്നെ ഛർദി ഛർദിയാണ് മെയിൻ ഇതെന്ന് പറയുന്നെ
ഓ മയങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ ഷിഗല്ല കൊണ്ട് മാ ത്ര മാത്രെ ഇങ്ങന വയറിളക്കും ബ്ലഡിന്റെറെ ഒരു അംശം കാണള്ളൂ അല്ലതെ ഇണ്ടാവൂലെ ചെലർക്ക് ഒക്കെ ഇങ്ങനെ
ആ ഒണ്ടാവും പക്ഷെ ഈ തോതിൻ അകത്ത് വ്യത്യാസം വരും അല്ലതെ നമുക്കിപ്പ എന്തെങ്കിലും വയറു സംബന്ധമായിട്ടുള്ള ഇത് വരുമ്പോ ചെറിയ ബ്ലഡിന്റെ ഇത് വരുവല്ലോ പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് മലം പോവുമ്പോ ഇങ്ങനെ രക്തത്തിന്റെ അളവ് കൂതലായിട്ട് കാണും അതെ അത് ഇഷ് ഷികല്ല എന്ന് ഒള്ളതിൻ്റെയാ
ഓ പനി ഉ
അ പനി വലുതായിട്ട് പക്ഷെ പനിന്നു വെച്ചാ നമുക്ക് ഇങ്ങനെ ത് കഫോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് കാണത്തില്ല
ഓ കഫം അങ്ങനെന്നെ
കാണത്തില്ല ഉം ഉം ഉം ഉം
അപ്പൊ പനി വന്നിട്ടുണ്ടെങ്കില്
ആ ആ ആയിരിക്കും അതായിരിക്കത്തില്ലേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കി മാത്ര മാത്രം ഇത് കാരണം തുടർച്ചയായിട്ടുള്ള ഛർദിലും തുടർച്ചയായിട്ട് മലത്തിൽ കൂടി ഇങ്ങനെ രക്തത്തിന്റെ അളവ് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇതാണെന്ന് നമുക്ക് അപ്പൊ അതിന്റെ ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യും കൊറേ ടെസ്റ്റുകളുണ്ട്
ആ ടെസ്റ്റുണ്ട് ടെസ്റ്റിലൂടെ ആയിരിക്കും നമുക്ക് മനസി
മനസ്സിലാവുന്നത് ആ ആ നമ്മളിപ്പൊ പിന്നെ കൂടുതലായിട്ട് ഈ രോഗം ഇതിപ്പോ വരുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഇപ്പ സ്പ്രെഡ് ആയിട്ട് അങ്ങനെ പറയുന്നില്ല എന്നാലും പിന്നെ നമ്മളിങ്ങനെ ഒരു റ്റ് വരുമല്ലോ അങ്ങനെ ബോ ബോധവൽക്കാരനായിട്ട് വന്ന് ഇങ്ങനെ ആ അതുമായിട്ട് ബന്ധപ്പെ ട്ട് അതാണോ അല്ലയോ എന്നൊക്കെ നമ്മക്ക് കൺഫോം ആയിട്ട് പെലര് പാരസെറ്റമോളൊക്കെ അത് ഡോക്ടർഇന്നലെ കമറ്റീലും പറ പാരസെറ്റമോൾ മാത്രം കഴിച്ചിട്ട് പനിയാന്നും പറഞ്ഞ് അത് മാത്ര ത്രം കഴുകിക്കും ഇതു പ്പോ പനി ആ അപ്പ പക്ഷെ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരത് കാര്യവാക്ക്
കാര്യവാക്കി എടുക്ക്
ആ അപ്പൊ ഇതിന്റെ മൂർ ശിച്ച ഭാവത്തിലായിരിക്കും ഇതറിയാൻ പറ്റുന്നത് അപ്പൊ തുടക്കത്തിലേ ബ്ലഡും ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യണം എന്നൊരു അവർനെസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു
ഓഹ് അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പ തന്നെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തത് കൺഫോം ആക്കണം
മാത്രം കഴിച്ചിരിക്കുവല്ലോ അപ്പൊ അങ്ങനെ പോകാതെ ഇരിക്കണം എന്ന് പറഞ്ഞു
ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫോം ആക്കി മെഡിസിൻ എടുക്കണായിരിക്കും
മെഡിസിൻ എടുക്കണം ആഹ് ആന്ന് ആഹ് ആഹ് ആന്റിബയോട്ടിക് ഇപ്പൊ പക്ഷെ നമ്മുടെ നമ്മുടെ പ്രദേശത്തൊന്നും ഇതിന്റെ നമ്മുടെ ഇഞ്ചക്ഷന്റെ ഇതായിട്ടില്ല പക്ഷെ ഓരോത്തടുത്ത് ഇങ്ങനെ ആകുന്നു കാരണം ഇത് കൂടുതലായിട്ട് കണ്ടെടുത്തിരുന്നു പ്രതിരോധ കുത്തിവെപ്പുകൾ തുടങ്ങുന്നെന്നു പറഞ്ഞു
ഓ ആണോ കുത്തിവെപ്പും ഉണ്ടല്ലേ പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് പ്രതിരോധിക്കാൻ ഇങ്ങനെ ജനിച്ച കുട്ടികൾക്കൊക്കെ പ്രതിരോധിക്കാൻ പ്പൊ
ആ ഇപ്പൊ പുതിയ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ എന്തായാലും അതിനെതിരെയുള്ള പ്രതിരോധ വാക്സിനുകൾ കാണും ആ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റി പേരുകളല്ലേ യ്യോ
ആഹ് ഉം ഇപ്പൊ പെട്ടന്ന് തന്നെ ഇപ്പൊ പിള്ളേര് ജനിച്ചപ്പോ തന്നെ വാക്സിനോട് വാക്സി നല്ലേ മൂന്ന് മാസം ആകുമ്പോ രണ്ടര മാസം ആവുമ്പോ ആറു മാസം ആവുമ്പോ മൊത്തം വാക്സിനല്ലേ വാക്സിൻ എടുത്ത് പിള്ളേർക്ക് സങ്കടാവും കരച്ചിലും പനിയും എന്റെ പൊന്നോ
ആഹ് സത്യവാ അതാ ഓരോരോ ഓഹ് ഇത് എ പെട്ടെന്ന് ഇതൊക്കെ പെ ട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളങ് മാണ്ട് പോവല്ലോ ഒന്നാമത്തെ കാര്യം ഈ പനി വന്ന് കഴിഞ്ഞാ അവര് നല്ലോണം വെള്ളം കുടിക്കത്തില്ല ആഹാരവും കഴിക്കത്തില്ല.
ആഹ് അത് ശരിയാണ് പനി വന്നാ കരച്ചിലാണ് മെയിൻ പ്രശ്നം ഒരു കെടക്കൂല അമ്മക്കും ബുദ്ധി മുട്ടായിരിക്കും കുഞ്ഞിനും ബുദ്ധിമുട് ട്ടായിരിക്കും കുഞ്ഞ് കരച്ചിലോട് കരച്ചില് നമുക്കത് കാണുമ്പോ സങ്കടം അങ്ങനെയൊക്കെ ആവുമ്പോ ഒരു പ്രശ്നം ഓരോ അസുഖങ്ങള് വരും കുട്ടികൾ അതിന് വൈറസും അതെക്കെടുക്കണം നല്ല ആൾക്കാരെ പ്രതിരോധിക്കാൻ പറ്റ ട്ടുള്ളു ക്ക വേറെ കാര്യം പിള്ളേയുടെ ആ ഒരു ബുദ്ധിമുട്ടു കാണുമ്പോൾ ഒരു സങ്കടം വരും നമ്മൾക്ക്
ആന്നാന്ന് സത്യവാ ഉം ഉം ഉം
പിന്നീയിപ്പം നിപ്പ വയറസ്സ് ഇറങ്ങി പനിയല്ല ചൊമയാണ് കുറെ നാളായി ചുമയൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്താൽ മാറുന്നില്ല മരുന്നൊക്കെ എടുത്തു മാറുന്നില്ല പിന്നെ ഞാൻ ഓർത്തു അങ്ങ് പോട്ടെ വരുന്നത് വരുന്നടുത്ത് വെച്ച് നോക്കാനോർത്ത് ഉം
ആന്ന് ആഹ് ആഹ്
ചൊമയാണ് കുത്തി കുത്തി ചൊമ
ചുമ ആഹ് ഈ കുത്തി കുത്തിയുള്ള ചുമയും നമ്മള് സൂക്ഷിക്കണം വരണ്ട ചുമയെ
ആഹ് എപ്പം കൊറയായി രണ്ടു മൂന്നു മാസമായി ചുമ തുടങ്ങിയിട്ട് ചുമയോട് ചുമയാണ്
ആഹ് ആഹ് ആഹ് ചുമ കൂടുതൽ ആഹ് ആഹ് ആഹ്
വേറെ അവര് തന്ന മരുന്ന് കഴിച്ചിട്ടും കൊറവില്ലേ
കാണിക്കണം ആ ന്ന ഫിസിഷ് പിന്നേം കാണിച്ച് എന്തോന്ന് ചെയ്യു ചൊമയാ ഇപ്പ നമുക്ക് ചൊമ വല്ലേലും പെട്ടെന്ന് മാറത്തില്ല.
ആ അതെ ഇതിപ്പോ രണ്ട് മൂന്ന് മാസ ആയലേ കൊറേ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കൊഴപ്പൊന്നൂല്ലാ
ആഹ്, ആഹ്, ആഹ്, ആഹ് ഉം.
എറങ്ങീട്ടില്ലേ?
നിപ്പ വൈറസ് നമ്മുടേണ് പക്ഷേ എടയ്ക്കുണ്ടായി ഇപ്പം പക്ഷെ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല.
ആണോ ഈ എടക്ക് പവരസിനെ കുറിച്ച്. സ്ഥലം കണ്ണൂര്.
കണ്ണൂര് ഹാ ഇത് കൊല്ലാ, കൊല്ലം.
ആഹ്.
ആഹ് ആഹ് ആഹ്
എറങ്ങിയിട്ടുണ്ട് ഈ മഴയക്കായാ പിന്നെ രോഗങ്ങളോട് രോഗാ, കൊതുക് വന്ന്
കൊതു കൊതുക് മാത്രല്ല ഇപ്പ ഈ ച്ച ഭയങ്കര ഈ ച്ചയുടെ പ്രശ്നാ ഭയങ്കരീച്ച.
ഈച്ച പ്രശ്നാണ് ഭക്ഷണം തുറന്ന കനെ ആവൂല
ങാ ആഹ് ഈച്ചെയാ പ്രശ്നം ഭയങ്കരം
ഉം പിള്ളേർക്ക് വേണ്ടി ഭക്ഷണം എടുത്ത് നമ്മള അപ്പോഴത്തേക്ക് ഈച്ച ഭക്ഷണം പൊതിഞ്ഞിര്
പൊതിഞ്ഞിരിക്കും അതാ ഒന്നാമത്തെക്കാര്യം ഇവര് ഏറ്റവും കൂടുതൽ ഇത് പരത്തുന്നതി ൻറെ മെയിൻ റോളുകൾ ഈച്ചയാണല്ലോ
അതെ ഈച്ചകളാണ് അസുഖത്തിന്റെ മെയിൻ ആൾക്കാ
മെയിൻ ആൾക്ക കാര് ആ ഉം
ഈച്ചേന പേടിച്ചിട്ട് വീട്ടിലൊരു സാധനം വയ് ക്കാനാവില്ലാത്ത അവസ്ഥയാണ് എല്ലാം മൂടിപ്പൊത്തി ഭദ്രാക്കി വെച്ച ല്ലെങ്കി ഈച്ച അവിടേവിടേക്ക പോയിരിക്കും അസുഖം പിടിക്കും മക്കള അതെടുത്ത് കഴിക്കും നമ്മള് ശ്രദ്ധിക്കുന്നേലും മക്കള് ശ്രദ്ധിക്കൂലല്ലോ പഴമൊക്കെ ആണെങ്കിലും- അതൊക്കെ വന്ന് എടുത്ത് കഴിക്കും
കഴിക്കും
പറഞ്ഞാൽ മനസിലാവില്ലേ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരല്ലേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേര് കണ്ണ് തെറ്റിയാ അതെടുത്ത് കഴിക്കും
കഴിക്കും ആ ആ
ആ മുട്ടേക്കൂടെ വലിയും താഴെയൊക്കെ നടക്കുമ്പോ ഈച്ചയൊക്കെ അവിടെ ഇരിക്കുന്നോണ്ട് അവർ എന്റെ വിചാരം എന്തോ പറന്ന് പോന്ന ഒരു ജീവി
അതേ ഒള്ളു എന്നാ ഏറ്റവും അപകടകരായിട്ടുള്ള കാര്യ നിങ്ങളായിട്ട്
ആ അതെ എന്തൊക്കെയാണോ ഈച്ച ശല്യം ഭയങ്കരം പ്പം ഈച്ചനെ കൊല്ലാൻ മരുന്നും ഒന്നുല്ല അടിക്കാനും അങ്ങനെ പറ്റൂല പിള്ളേരുള്ള അടുത്ത്
ആ പറ്റത്തില്ല ആഹ ഉം
ട്ടുഉള്ള കൂട്ടരു പേപ്പർ
അത്ത് നമ്മള് ആ ഞാൻ കണ്ടിട്ടൊണ്ട് ആ ഈ നമ്മൾ ഈ മിക്കവാറും കടകളിലൊക്കെ അത് കാണുമല്ലോ അതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഒരു ഒമ്പതാ പിന്നൊരു കാര്യോണ്ട് കടക്കാർ ഇങ്ങനെ വന്ന് ആഹാരം കഴിക്കുന്ന സമയത്തെ ഈ ആൾക്കാർ വന്നിരിക്കുന്ന സമയത്ത് അത് അവർക്കും ബു
ധിട്ട് ആ അറപ്പ് തോന്നും ഉ അതെ അത് എന്തൊരു ഈച്ച ആ പേപ്പറിൽ വന്ന് ഇരിക്കുന്നത് പക്ഷെ എന്താ പ പശ പോലത്തെ സ്ഥല കുറച്ച് പൻസാരട്ടാ ഇഷ്ട പോലെ ഈച്ച അതിനാത്ത് ഇരിക്കും എന്തോരണ് നൂറൂകണക്ക നീച്ചയാണ് വന്നിരിക്കുന്നത് ഉം ഹോട്ടലെല്ലാം വെക്കുന്നതും അ ഹോട്ടൽ വെക്കുന്നും കുഴപ്പമില്ല ആരുല്ലാത്തപ്പ വെക്കണം
ഓ ആരും ഇല്ലാത്തപ്പ വെച്ചിട്ട് ഇതല്ലാതാക്കിയിട്ട് അവ അത എടുത്ത് മാറ്റിയിട്ട ആൾക്കാർ ആൾക്കാർക്കൊരു ബുദ്ധിമു ബുദ്ധിമുട്ടാ ഇത് വന്നിരി
അതെ ചിലവരൊക്കെ അത് മാറ്റില്ല അങ്ങനെന്നെ വെച്ചേക്കേ പക്ഷെ മാറ്റാണുന്നവർക്ക് ഭക്ഷണം കഴിക്കാനൊ ഒന്നും തോന്നൂല്ല അപ്പ തന്നെ നമക്ക് അറപ്പ ആരിക്കും അങ്ങനെ ഒരുാട് ഈച്ചകളെല്ലാം ഇരിക്കുമ്പോ ഉം അറപ്പ് തോന്നും അങ്ങനെയക്കെയ എന്നാ ശരി ചേച്ചി എന്നാ പിന്നെ വിളിക്കാം ഓക്കെ
ഓക്കേ ഓക്കെ ശരി